ആഹ് കേൾക്കുന്നുണ്ട്
ആഹ്ഹ
എന്താര്ന്നു പരിപാടി
ടി കൊറച്ച് ജോലിലിരുന്നതാണ് പിന്നപ്പൊ ഞാൻ ഓർ തെങ്കിൽ ഒന്ന് വിളിച്ച് നോക്കാന്ന് അങ്ങനങ്ങ് വിളിച്ച് സമയോന്നഡ്ജസ്റ്റ് ചെ
അതെ എനിക്ക് ക്കിന്നിവിടെ തിരക്ക്ണ്ടാരുന്നു തിരക്ക് വെച്ച വിരുന്നുകാര്ണ്ടാര്ന്നു ആ വിരുന്നാര്ന്ന് പറഞ്ഞാ അമ്മേം അനിയത്തി പപ്പ മോള് അങ്ങനെ ഹ് ഹ് എല്ലാരും ഒണ്ടായിരുന്നു ആ അവര് പോയി അവര് പോയി ചെറിയ കുട്ടിയ അവള് വന്ന്കഴിഞ്ഞാ പിന്നെ മൊത്തത്തില് ഇവിടെ ബഹളമയാ
ആ അതുകൊണ്ട് പോയി കഴിയുമ്പോ ഒര് ശൂന്യതയുവാല്യോയോ വിശേഷം വല്ലോം ഉണ്ടായിരുന്നോടോ വെറുതെ വന്നോ
വെറുതെ വന്നതാ അവരിപ്പം അവള് കൊറച്ച് ദിവസം നിക്കാൻ വേണ്ടി വീട്ടിലോട്ട് വന്നതാ അപ്പൊ പിന്നെ
ആഹ
നമുക്ക് അവള് പറഞ്ഞ സമയത്ത് നമുക്ക് അവിടെ പോയി നിക്കാനുള്ള സമയം ഇല്ലല്ലോ അപ്പം അതിന ഗ്യാപ്പ് കിട്ടുമ്പ എന്റെടുത്തേക്കൊന്ന് വരും ഉം ഞാൻ ക്യാ ട്ട് പോവും ആ അങ്ങനെ ആ കല്യാണം കഴിച്ച് കഴിച്ച് കല്യാണം കഴിച്ചു വിട്ടതാണ്
ആന്നോ ആ അല്ലാ അല്ല പോവുന്ന് എന്ന് എടക്കൊന്ന് പറഞ്ഞില്ലായിരുന്നോ ആ ഇന്നലെയ
ആ പ പ്പെടെ കസിന്റെ മോന്റെ കല്യാണാർന്നു
മോന്റെ കല്യാണം ആ ആ അത് ശെരി ജോലിയൊള്ളയാണോ
ആ അവർക്ക് ബിസ്നെസ്സാ വല്ല്യ ബിസിനസുകാരാ ഉം അവര് പത്ത് രണ്ടായിരത്തഞ്ഞൂറാളുടെ പരിപാടി ഉണ്ടായിർന്നു
ഉണ്ടായിുന്ന ആഹ് വൈകുന്നേരത്താ അല്യോ കല്യാണം
ആയിരുന്നു ഇപ്പൊ അങ്ങനെയാ പണ്ടൊക്കെ എങ്ങനെയാന്ന് വെച്ചാ കാലത്ത് കല്യാണം നട ആ അങ്ങനെയെ
ആഹ് അങ്ങനെ ആ അങ്ങനെ ആരുന്നല്ലോ നേർത്തയക്കെ ഇപ്പം എന്റെ ഒരു പരിചയത്തിലുള്ള- ഒര് ചേച്ചി പറയുന്ന കേ ആ ചേചീടെ- ആ അതെന്റെ ഒരു ബന്ധുവിന്റെ കല്യാണം അതു പോല ആയിരുന്നു വൈകി്ട് മൂന്ന് മണിക്ക് -
ആ ഇതും അതെ മൂന്നരക്കായിരുന്നു
കേറുന്നേ
ആ അപ്പൊ അത് കഴിഞ്ഞ് പിന്നെ അവരുടെ ഫോട്ടോ ഷൂട്ടും കാര്യങ്ങള- അതുകഴിഞ്ഞ് വീട്ടിൽ കേയറിയിട്ട് മന്ത്രകോടി പടി മാറി ഉടുത്ത് പിന്നെ നമ്മുടെ മണ്ഡപത്തിലേക്ക് വരും
വരും ഉം ഇവിടൊക്കെ അതൊക്കെ ഇപ്പോഴും മുഹൂർത്തൊക്കെ നോക്കി രാവിലെ ഉച്ചയ്ക്ക് മുമ്പുള്ളസമയമല്ലോയോ ഞങ്ങക്- ഇവിടെ
ആ ഇവിടെ ഇവിടെ അങ്ങനെയാണ് പൊതുവെ കണ്ടുകൊണ്ടിരി - ണ്ടായിരുന്നത് ഇപ്പം കൊറ- റ്റ് ഈ പറഞ്ഞ പോലെ മാറ്റങ്ങൾ വന്നൊണ്ടിരിക്കും ഇന്നിപ്പം എന്റെ കല്യാണ ഒക്കെ രാവിലെ തന്നെ ഇറരുന്നുണ്ടായിരുന്നു അത് പറഞ്ഞ പോലെ എന്തെ രാഹുകാലം നോക്കി ഇറങ്ങണം അങ്ങനൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ഇകം മേക്കപ്പ് ഇട്ടന്ന് എങ്ങനെ ക്യൂ ഒന്ന് തീർത്തിട്ട് വേഗം- ഭംഗി
ഇറങ്ങി ആ നേരത്തെ അങ്ങനായിരുന്നു എന്റതും അങ്ങനായിരുന്നു
ആ ഇപ്പന്ന് വച്ചാ എല്ലാവരും സൗകര്യങ്ങള്നോക്കിട്ടേ
ആ അന്നിപ്പോ അങ്ങനെ നേരം നോ നോട്ടോ ഒന്നുല്ലന്ന് തോന്നുന്നു മൂന്ന് മണിക്ക് ഉച്ചക്ക് ശേഷം ക്ക്യാ കല്യാണം മറ്റേ അല്ലാതുള്ള ഫംഗഷനുകളായിരുന്നല്ലോ ഉച്ചക്ക് ശേഷം ആ എന്തായാലും ആ വൈകുന്നേരം
രം റിസെപ്ഷൻ
ആന്ന് അതാ ഇപ്പൊ പക്ഷെ അങ്ങനെ എല്ലാ മാറ്റം വന്നു
മാറ്റം വന്നു ഇപ്പ ഇപ്പൊ ഒന്ന് ഒരു മൂന്നാല് കല്യാണങ്ങളായി ഇപ്പങ്ങനെ
അങ്ങനെ ആഹ്
മ്മടെ പള്ളിയിലും അങ്ങനെ ഉണ്ടായി വൈകുന്നേരം അവര് യു കെ ല് ഒള്ളവരായിരുന്നു പെണ്ണും ചെക്കനും അവിടെ നേഴ്സ്സാണ് അപ്പം അവര് വന്ന് കഴിഞ്ഞപ്പം പെണിന്റെ വീട് ദൂരെ ഒള്ളതാണ് അപ്പൊ പിന്നെ അവരിവടെ വന്ന് താമസിച്ചൂണ്ട് ആ അപ്പം മൂന്ന് മണിക്ക് കെട്ട് അന്നിട്ട് വൈകുന്നേരം പരുപാടി
ഫംഗ്ഷന്
അ ശരി ഉ ഉ അപ്പ ന്താ വെച്ചാ ജോലിക്കാർക്ക് അവരടെ സമയം
ആ സൗകര്യം നോക്കിയാന്ന് തോന്ന്ന് ആ വൈയ്ന്നേരം വെക്കുന്നത് ആഹ് പക്ഷെ ഒന്നോർത്താ നല്ലതാ
അതെ ഈ അതെ ചൂട് സമയായതൊണ്ട് വളരെ ഉപകാരായി അതെ അല്ലെ- ഇപ്പ ഇന്നലെ ഹസ്ബന്ഡ് ലീവാക്കണ്ട സമയാരുന്നു ഇപ്പം ആള് ങ് ഉച്ചയോട് വൈകുന്നേരം ഒരു നാല് മണിയോടൂടി ഫ്രീയായി ആ ന്നിട്ട് പിന്നെ ഞങ്ങളെല്ലാരും ആ അ സമാധാനായി പോയി പാ ഞങ്ങള് പത്തേമുക്കാലായി ഞങ്ങള് അവിടുന്ന് പോരുമ്പൊ പത്തര കഴിഞ്ഞു അവിടുന്ന് പോരുമ്പോ പതിനൊന്ന് മണിയോട്കൂടിട്ട് ഞ ങ്ങള് വീട്ടിലെത്തി
ഇന്നത്തെ ഇന്നലെയോ അ കല്യാണത്തിന് പോയപ്പഴോ
അവിടെ അവിടെ ചെന്നപ്പം പോകുമ്പോ കൊഴപ്പൊണ്ടായിരുന്നില്ല മണ്ഡപത്തിലും പ്രശ്നങ്ങളൊ ന്നുണ്ടായിരുന്നില്ല ഉള്ളിൽ കേറി ആ ഞങ്ങളെ ഞങ്ങള് ഏഴ് മണിക്ക് പ്രോഗ്രാം തുടങ്ങി അപ്പൊ അവിടെയെത്തി ഒരു പത്തുമണിയായപ്പം നല്ലൊരു മഴ
മഴ പെയ്തു ആ ഹ ഹ ഇല്ല ഇവിടൊന്നും പെയ്തില്ല അയ്യോ ഇവിടൊക്കെ ഭയങ്കരമായ ചൂടായ്ര്ന്ന്.
അതെയോ
മഴയൊന്നുഇല്ല നല്ല ഈ പോളുണ്ട് മൂടിക്കെട്ടികെടക്കും പക്ഷെ പെയ്യ ത്തില്ല അതാണ് ഇവിടുത്തവസ്ഥ
ഇവടെ ഒന്നരാടം ദിവസാണേ
ന്നുല്ല ഒന്നോ രണ്ടോ ദിവസോങ്ങാണ്ടെ മഴ കി
കിട്ടിയുള്ളു ആ ഇവിടെ ഒന്നരാടം ദിവസങ്ങളില് മഴ കിട്ട്ന്ന്ണ്ട് കി ട്ടുന്നത് നല്ല
നല്ല മഴയായിട്ടല്ലേ ആഹ് അയ്യോ ഇവടെ അങ്ങനെ ഒരു ഒരു പെയ്ത്ത് ഇതുവരെ ഉണ്ടായില്ല ആഹ് ഒരു ദിവസങ്ങാണ്ട് പെയ്തത് കൊറച്ച് ശക്തം ആയിരുന്നു അങ്ങനെ ങ്ങ് വല്ല്യ വല്ല എങ്കിലും കൊഴപ്പോല്ലാതെ കിട്ടിന്നുള്ളു തേള്ളു ഉം
പക്ഷെ മഴയില്ല ല്ലാത്ത സമയത്ത് നല്ല ചൂടാ
ആന്ന് മഴ ഒരു ദിവസം ഇല്ലാഞ്ഞ് ചൂടുവാ അല്ല്യയോ ഉം യ്യോ ഇവിടെ ഞങ്ങക്കങ്ങ ചൂടാ പിന്നെ ഒന്ന് രണ്ടു ദെവസം ഒരു ശമനം ഉണ്ടായിരുന്നു പഷേ-
അത്രേ ഉള്ളൂ
മായ ചൂടാ വീണ്ടും ഉം ഉം ജോലിയൊക്കെ ഒതുങ്ങിയോ
ഒരുവിധായ ഒക്കെ കാലത്ത് തന്നെ എല്ലാം ഒരുവിധം ഒതുക്കും ഉം പിന്നെപ്പോ ഇവര് വരുന്നുണ്ട്ന്ന് പറഞ്ഞപ്പോ പിന്നെ വേഗം എല്ലാം ചെയ്തു
ആ എല്ലാരും ഒള്ളത് കൊണ്ട് രു രസായിരുന്നു ഇല്ലിയോ
ആഹ് കൊറച്ചു നേരത്തേക്ക് നല്ലൊരു- ബഹ
ബഹളം ആയിരുന്നു ആ വന്നിട്ട് അന്ന്ന്നെ അങ്ങ് പോവോ പെട്ടെന്ന് അങ്ങ് പോയി
സം വന്ന് നിന്നു ഞങ്ങളെല്ലാരും കൂടി ആഹ് സിനിമയ്ക്ക് പോയി അന്നിട്ട് അങ്ങനെ വന്ന് എല്ലാരും കൂടി അവിടെ വന്ന് നിന്ന് വീട്ട ട്ടിവന്ന് നിന്നിട്ട് തിരിച്ച് പോയി ഉം ഇപ്പൊ ഇതിനെടയില് ഗ്യാപ പ്പ് കിട്ടുമ്പം ഇന്നിപ്പം ആഹ് കൊച്ചിനെ കൊണ്ട് ഹോമിയോ ലിക്ക് ഡോക്ടറെ കാണിക്കാൻ വന്നതാ
ആഹ്
അങ്ങനെ വന്നപ്പം പിന്നെ എന്തായാലും അടുത്തല്ലേന്ന് പ അവിടെ വന്നിരുന്നു വർത്തമാനൊക്കെ പറഞ്ഞ് കുറച്ച ആ പറഞ്ഞ് ആ ചായയൊക്കെ കുടിച്ചിട്ട് അവരങ്ങോട്ട് പോയി ഞാൻ വാങ്ങി ഉഴുന്നുവട ആയിരുന്നു ഉ അതെ എട ക്ക് വരോ കഴിഞ്ഞ ഹ കഴിഞ്ഞ ശനിയാഴ്ച വന്നിട്ടുണ്ടായിരുന്നു
ആ
കട്ലേറ്റ് വാങ്ങി
അത് ശെരി ഇനിയിപ്പ അങ്ങോ
ഉഴുന്ന് വട ആ പോകും എടേല് അതെ അതെ അല്ല ഇങ്ങനെ വന്ന് നിക്കുമ്പോഴാണ് അടുത്താ ഒരു എട്ട് കിലോമീറ്ററ്
ആ ഉള്ളൂ ആ അപ്പൊ പോകാമല്ലോ
ചെന്നാ ഓ കൊറച്ചു നേരം കൊച്ചിന്റെ കൂടെകെ ഇരുന്ന് കളിച്ച് ചെറുതായിരിക്കുമ്പോ കാണാ നല്ല രസ്
ആആന്ന് ആന്ന് ആന്ന് ആ അത് ശരിയാ ഉ മോളാന്നോ
മോളാ ആ അപ്പൊ അതൊക്കെ കണ്ടിരുന്ന് മക്ക ക്കും ഈ പറഞ്ഞ പോലെ കളിക്കാൻ
ആന്നു ശരി പിള്ളാരൊക്കെ ഉണ്ടെങ്കിൽ സമയം പോകുന്ന അറിയത്തതുമില്ല സമയം പോകുന്ന അറിയത്തില്ലല്ലോ കുഞ്ഞുങ്ങ
അതെ അവര് മൂന്നാളും കൂടെ കൂടിയ പിന്നെ വേറൊരു ലോകാണ് പിന്നെ ഇന്നലെ ആ മോനെ കൊണ്ടുവരാൻ വേണ്ടി ഞങ്ങള് പോയപ്പം ഒരു പത്ത് പതിനഞ്ചു മിനിറ്റവിടെ നിന്നു ആ നേരം ണ്ടേ ആ ഉം ടിവിയില് യൂട്യൂബ് ചാനലില് വെച്ചിട്ട് അതില് ആ എന്താ ടി
ട്ടായി എന്ന് പറഞ്ഞിട്ടൊരു ചാനലില് നല്ല രസമുള്ള പാട്ടുകള് ആ മിഠായിന്ന് പ ഒരു ചാനല് ആണ് അതില് ഈ പണ്ടത്തെ നമ്മുടെ കഥകളൊക്കെയില്ലേ കുറുക്കന്റെ കഥകളും കുറുക്കന് അപ്പം മോഷ്ടിച്ച് കൊണ്ട് പോയത് കാക്കനെ പറ്റിച്ചിട്ട് കുറുക്കന് അതായത് കുറു ഞാൻ പണ്ട് എന്നെ എല്ലാരും കാണണത് മറ്റുള്ളവരെ പറ്റിച്ചിട്ട് പോണ ആളായിട്ടാണ് പക്ഷെ ഞാൻ അങ്ങനെ അല്ലാന്നൊക്കെ പറഞ്ഞിട്ട് നല്ല രസമുള്ള പാട്ട് കുട്ടികള്
അത് ശെരിയ ആ എനിക്കറിയത്തില്ല അങ്ങനെ ഒരു ചാനല് നമ്മക്ക് ഇവിടെങ്ങും കിട്ടാത്താണോ എന്തോ
ടീവീല് കണ്ണക്ട് ചെയ്തിട്ട് അതില് യൂടൂ ചാനലാണോ ഓണാക്കിയത് സ്മാർട്ട് ടിവി ആവുമ്പം ആ അങ്ങനെ നോക്കിട്ട് ഏത ആപ്പ് നോക്ക്യോക്ക് നല്ല രസള്ള പാട്ടുകള് കേട്ടിരിക്കാൻതോന്നും അപ്പൊ അനിയത്തി പറ ന്നുണ്ടായിരുന്ന് നമുക്കൊന്നിത് പണ്ടി
ഇതൊന്നും ഇല്ലായിരുന്ന് ഹ ഹ ഹ സത്യം പണ്ടത്തെ പോലൊന്നും അല്ലല്ലോ ഇപ്പൊ ഇപ്പഴത്തെ കുഞ്ഞുങ്ങൾക്ക് എന്തൊക്കെ ആ എന്തൊക്കെയാ വന്നേക്കു ത് ഏ ഐ വന്ന്
അതെ ഹ് അല്ല അതിലാ കുറുക്കനെ അതില് പറഞ്ഞിരിക്കുന്നത് കേൾക്കുമ്പോ കുറുക്കൻ പാവാ
ആ
ക്കനെ ക്രൂരനാക്കി വെ ക്കലാണ് പക്ഷേ ഞാൻ പാവവാണെന്നും പറഞ്ഞിട്ട് കുറുക്കനെ നമ്മ അയില് ഏ ശരിക്ക് കുറുക്കനൊക്കെ ആയിട്ട് അയില് ക്യാരക്ടേസൊക്കെ കാണിക്ക്ന്ന്ണ്ട് അഭിനയം ഒക്കെ ഉണ്ട് കഥാപാത്രങ്ങൾ ശരിക്കും വന്ന് ഉം പാട്ടും ആ ആ അതിന്റെ ഉള്ളില് ഏ കോഴീനെ ത പിടിക്ക്ന്നതായിട്ടും അപ്പൊ അങ്ങനെയൊന്നും ചെയ്യില്ലാന്നൊ ക്കെ പറഞ്ഞിട്ടാണ് ഹ ഹ ആ അപ്പൊ ആ കോഴീനൊക്കെ എന്ത് രസാ കാണാന്നറിയ പ്പ ഞാനുന്നിട്ട് കൊറേ നേരം ഞാനും അനിയത്തിം നോക്കിയിര്
അ ശരി ഹ് ആ അങ്ങനെ കണ്ടോണ്ടൊക്കെ ഇരുന്ന് എല്ലാരും കൂടെ
ക്കെ അതില് ഒറ്റക്കെണ്ണൻ ഒ ട്ടൊന്നൊക്കെ പറഞ്ഞിട്ട് നല്ല നല്ല രസള്ള
കഥകളൊക്കെ ആ അത് ശരി ആ ഞാൻ ഇന്നത് നോക്കാം ആ ചാനല് നമ്മക്ക്ന് ഇവിടെ കിട്ടാത്തേയാന്ന് ദൃശ്യ ചാനലക്കെ ഒണ്ടല്ലോ ഇനി അത്പോലുള്ള ചാനലുവല്ലോ ആണോ
അല്ല ഇതിപ്പം ഏ എനിക്ക് തോന്നുന്നത് യൂട്യൂബില് നമ്മളിപ്പം ഓരോ ചാനലുകൾ ക്രിയേറ്റ് റ്റെയ്തിട്ട് ഇങ്ങനെ വരൂലോ
ആ
പം പാ ട്ട് കളാണെങ്കിലും അല്ലെങ്കിപ്പം കുട്ടോൾക്ക്ള്ള ടിവിയിലെ ചെറിയ ഷോർട്സ്ക കേട്ട് നമ്മളിപ്പം ആ അങ്ങ അങ്ങനെ കറക് ഫോണിൽ ഞാ നോക്കി ഇല്ല ടിവിയില് കണ്ടതാണ്
ടിവിയില് ഉം അത് എന്തായാലുംനിന്ന് നോക്കാം
ആ അ നല്ല രസണ്ട്ട്ടോ കണ്ടിരിക്കാൻ അതെയതെ എങ്ങനെ ചായ കുടിച്ചോ
ചായ കുടിച്ച് ചായ കൊറച്ച് നേരമായി ചായ കുടിച്ചി ഉം ഉം ന്നാ ശരിയാടാ ഓക്കെ എങ്കി ആ ഓക്കെ ഓക്കെ